ഹലോ.
കേക്കാവോ?
ആഹ് കേക്കാലോ ആഹ് കേക്കാം കേൾക്കാം ന്നായിട്ട് കേക്കാം.
ആഹ് ചെലപ്പം. ഈ നെറ്റിൻ്റെൊക്കെ പ്രോബ്ലം വരുന്നു ഞാൻ വൈഫൈയുടെ താഴെ തന്നെ ഇരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ട് നീങ്ങിട്ട് ഇല്ല നെറ്റിച്ചിരിങ്ങാനം പോയാലേ
ആഹ് ഞാന ഇതന്നെ.
അല്ലെങ്കിൽ പാടാണല്ലോന്നൊർത്ത്. അതിന്റെ തൊട്ട് താഴേ ഇരിക്ക ഇപ്പോം മഴ ആയതുകൊണ്ട് ഇച്ചിരി റേഞ്ചിന് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു.
ഉം ഞാൻ നെറ്റും ഓണാക്കിട്ടേക്കുവ വൈഫൈ ഓണിക്കിട്ടേക്കുവാ എല്ലാം തന്നെ അതെ..
ആഹ് ഇതാ മഴയുടെ ഒരു പ്രശ്നം കൊണ്ടാന്നാ തോന്നേ?
ആഹ് വീട്ടിലൊന്നും പോയില്ലായിരുന്നോ? വീട്ടിലേക്കൊന്നും പോയില്ലായിരുന്നോ?
വീട്ടില് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്കൊരു യാത്രക്ക് പോകണായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച അങ്ങോട്ടേക്ക് പോയി യാത്ര പോയി യാത്രയെല്ലാം പോയി രാവിലെ പോയി രാവിലത്തെ കാപ്പി കൂടിയയും കഴിഞ്ഞ് പോയിട്ട് രാത്രിയിലത്തെ കഴിച്ചിട്ട് അവിടെ നിന്ന് വന്ന് നേരെ കിടന്നുറങ്ങിയാ മതിയരുന്നു മക്കൾ വണ്ടിയി ഇരുന്ന് ഉറങ്ങി മക്കളെ കൊണ്ടണ്ട് കട്ടിലി കൊണ്ടോയീ കെടത്തി പിന്നെ വീട്ടിൽ വന്ന് നേരെ ഉറങ്ങിയാതിയിരുന്നു പിന്നെ അതുകൊണ്ട് കഴിഞ്ഞ അയച്ചേ പോയില്ല കഴിഞ്ഞന്റെ മുമ്പലത്തെ അയച്ചേ പോയി പോയി രാവിലെ പോയിട്ട് വൈകുന്നേരം വന്ന് ഇവിടെ അടുത്ത് തന്നെയണേ അതുകൊണ്ട് പെട്ടന്ന് പെട്ടെന്ന് വരാം നിന്നി ആ നിന്നില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യണ്ടെങ്കിലും ആരുടെയും സഹായം വേണ്ട തന്നെയാണെലും പോകാനുള്ളതേ ഉള്ളൂ ഉം അതുകൊണ്ട് പോയിട്ട് വരാം. ഉം ആ ശരിയാ അങ്ങനത്തെ ഗുണൊണ്ട് അതുവല്ല മ ക്കക്ക് പഠിത്തൊള്ള ദിവസമാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഒന്ന് പോകുയൊക്കെ ചെയ്യാം.
അടുത്തായോണ്ട് മക്കളെ സ്കൂളില് വിട്ടിട്ടാണെങ്കിലുവേ
ആഹ് അത് ശരിയാ അങ്ങ് അടുത്ത ആവുമ്പോഴേക്കെ അങ്ങനെ ഒരു സുഖുണ്ട് നമ്മ രിത്രിയാകുഭയങ്കര പാടാനേ
ആ അത് ശരിയാ ശരിക്കും പറഞ്ഞാല് മക്കളെ സ്കൂളിലൊക്കെ ചേർത്ത് കഴിയുമ്പോഴാണ് നമ്മൾഓടുക്കുന്ന അടുത്താ നല്ലതന്ന് ശരിയ ആഓഫ്
അതാ നല്ല നമുക്ക് വീട്ടിലും പോ നമ്മുടെ കാര്യങ്ങളളെ എല്ലാം നടക്കും അകനെ ആകുമ്പോം ആ ഒരു ദിവസത്തെ ആ പോകുന്ന ദിവസം മുല ആ തിരിച്ച വരുന്നവരെയും എല്ലാ പരിപാടിയും ഒന്നും നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റൂല
ആ ഒന്നും നടക്കല്ല ഇത് നമുക്ക് എല്ലാം ഇവിടത്തെ എല്ലാം ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പോകാ പോയിട്ട് വൈകുന്നേരം മക്കൾ വരുന്നന് മുമ്പ് തിരിച്ചും വരാം അപ്പൊ മക്കൾക്കും കുഴപ്പമില്ല മക്കൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മൾ എങ്ങോട്ട് പോകുന്നന്ന് കാണുന്നില്ലല്ലോ
അതല്ല ആഹ
ആ അതു വല്ല ഒന്ന് വീട്ടിൽ അത്യാവശ്യ വണ് ആ അത് ശരിയാ അത്യാവശ്യത്തിന് നിക്കാൻ പോയാലും കുഴപ്പമില്ല പിള്ളേരുടെ യൂണിഫോം ബാഗും എല്ലാ ആ സാധനങ്ങളും എടുത്തുകൊണ്ട് പോയാൽ നമുക്ക് അവിടന്നാണേങ്കലും വിടലോ അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നവും ഇല്ല
അള്ള കല്ണം കിക്കുന്നതും അറിയാവുന്നവരെ കൊണ്ടൊക്കെ കല്യാണം കിപ്പിക്കാവുള്ളൂ എന്നാ വെച്ചാൽ ഇപ്പഴത്തെ സമൂഹത്തി മ എന്നാന്ന് വെച്ചാൽ ഈ സമൂഹത്തി ഇപ്പ എല്ലാം കഞ്ചാവ്ല്ലേ നമുക്ക്
ആഹ
അറിയി കഞ്ചാവ പൊള്ളണോ അല്ലും എന്നൊക്കെ അറിയാവുന്ന ഇവരെ കൊണ്ട് കെട്ടിക്കുവാണെങ്കിൽ മക്കളുടെ സ്വഭാവം അവരുടെ സ്വഭാവം നമുക്കറിയാം നമ്മുടെ മക്കൾ സേഫാന്ന് നമുക്ക് തോന്നൽണ്ടാവും മ പുൊറത്തോട്ടൊക്കെ വിടു ആ പുൊറത്തോക്കൊക്കെ വിടുമ്പോഴേ എന്ന അവ എങ്ങനെയ ആയിരുന്നു അന്വേഷിച്ചാൽ അതിന് പറഞ്ഞിരുവോ
പറഞ്ഞും തരത്തില്ല
പറഞ്ഞും തരത്തില്ല നമ്മൾ അന്വേഷിക്കുന്നതി ഒരു പരിധി ഉണ്ടല്ലോ കൂടുതൽ അന്വേഷിച്ച പോ പറയും ആ് അവർക്ക് അന്വേഷണം കൂടല എന്നാ വേണ്ട എന്ന അങ്ങനെയൊക്കെ അങ്ങനെയ കുറയെൾക്കാ ർചെയ്തട്ട്കുറച്ചു വന്നിട്ടെ
ആഹ അത് ശരി അത് ശരിയാ അങ്ങനെ ഒരു കു
എല്ലാം അറ ആ എല്ലാവർക്കും എല്ലാം അറിയൊന്നുംല്ലല്ലോ
അ നേരാ എല്ലാർക്കും
ചൈക പറ ആ കുഴ പോന്ന അറ പക്ഷെ അയാളൊക്കെ അവനെ കുുറിച്ച് ഒന്നും അറിയത്തില്ലായിരിക്കും നമ്മുക്ക് അറിയാവതെ നമുക്ക് അടുത്ത ബന്ധം ബന്ധംന്ന് പറഞ്ഞാ അടു നമ്മുടെ അയൽവക്കോ അല്ലെങ്കിൽ നമുക്ക്ന്തൊ ആ ബന്ധത്തിലായാലും ആുന്നു ഇങ്ങെ നീണ്ടെടുക്കാനുള്ള ബന്ധങ്ങളോ അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പം ആ
നീണ്ട്കിടക്കല്ലേ
ആഹ് അങ്ങനെയൊക്കെ ആവുമ്പ നോക്ക പിന്നെയും ഒരു മക്കളെയൊക്കെ കല്യാണം കഴിച്ചുടുമ്പോ ഒരു ഇതുണ്ട് ഉറപ്പ വരും നമുക്ക് എന്നച്ചാ സമൂഹത്തി മൊ മൊത്തം ഈ ലഹരിക്ക ലഹരിയാണല്ലോ അപ്പടി നടക്കണത്
ആഹ് നേര ലഹരിക്ക് അടിമയായി പോയിരിക്കുവ ഇപ്പഴത്ത മക്കൾ ശരിക്കും പേടിയാണ് മക്കളെ പഠിക്കാൻ വിടാൻ കൂടെ ഇപ്പ പേടിയ
ഈ ഓം ഓംഫോണി ഫോണിൽ നിന്നാണ് അപ്പടി ഉണ്ടാവണ് മക്കൾക്കെല്ലാം ഫോൺ മതിയല്ലോ ഇതല്ലാം കണ്ടു പറക്കി ഒരു സാനത്തിന്റെ പേരൊക്കെ മക്കൾക്കെല്ലാം അറിയാം നമ്മക്ക് വെല്ലോ അറിയാവോ
ഒന്നു അറിയത്തില്ല പക്ഷെ അന്നത്ത കാലത്ത് ഫോണും ഇല്ല ഇതുപോലെ ഇന്റർനെറ്റ് ഒണ്ടോ ഇന്ന് മൊത്തം ഇപ്പൊ ഒരു സ്കൂളിൽ ഒരു ടീച്ചർ ആണെങ്കി ഒരു ഹോംവർക്ക് തരുവ അല്ലെങ്കി ഇന്ന ഒരു ഒരു കണ്ടന്റ് തന്നിട്ട് അതിനെ കുറിച്ച് എഴുതാൻ പറയുമ്പ പിള്ളേർ ഒടനെ എന്താ ഉമ്മി ആഹ് ഫോണൊന്ന് തന്നെ ഉമ്മിടെ ഫോൺ എടുക്കുക എന്നി ട്ട ഒടനെ ഒന്നല്ലെങ്കി ചാട്ട് ജി പി റ്റി അല്ലെങ്കില് എന്ന ജെമിനി ഹലോ ജെമിനി ഇതിൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞു തന്നേ അപ്പ തന്നെ കൊടുത്തേക്കുവല്ലേ എ ഐ ഇങ്ങനെ
ഉം ഇവടെ ബുദ്ധി നശിപ്പിക്കയാണ് അപ്പൊ ആഹ് സ്വന്തമായിട്ടുള്ള കഴിവ് പിള്ളേര് ഇല്ലാതാക്കിട്ട് ആഹ് സ്വന്തമായിട്ടുള്ള കഴിവ് നശിപ്പിച്ചിട്ട് ഈ ഫോണിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ഇടപാടിൽ നിന്ന് പിള്ളേര് കണ്ടെത്ത ചെയ്യണ
എ ഐടെ പൊറകെ പോവാണ് ഉം അത് സത്യവാ
ഉം അപ്പ പിള്ളര് മടിയിലേക്ക് ആവാണ് ഒരു ജോലി ചെയ്യാനുള്ള ഇതില്ല ഇപ്പ ഏതേന് പിള്ളേര് ഏതെങ്കിലും വീട്ടി പണിയുന്നുണ്ട ഒരു മുപ്പേരെ തൂത്ത് കൊടുക്കുന്നുണ്ട ഒരു പാത്ര എണിക്കുന്നുണ്ടോ എല്ലാവർക്കും അവന അവന ഫോണും കൊണ്ട് ഏറ്റന്ന ഫോണയിട്ട് ദേ ഇരുന്നു
ആഹ് അത് ശരിയ ഒരു മു ഒരു മൂലയിലോട്ട് കെയറി കഴിഞ്ഞാ പിന്നെ കാ ടി വി ഒത്തിരി ഉപയോഗിക്കുന്നില്ല ഇന്നത്തെ മ
ആഹ് എല്ലാർക്കും ഫോൺ മതി രസയിട്ടിരിക്കാലോ അപ്പം എങ്ങാണ്ട് മൂലക്ക് പോയി സൊ ത്തായിട്ട് ഇങ്ങനെ ഇരിക്കാം
ആഹ് ഫോൺ കിട്ടുമ്പോഴേ എന്റെ ച്ചെ എനിക്കൊരു കുഞ്ഞി പൂചൊണ്ട് അവളൊക്കെ ചോയ്ക്കുന്നന്നാ ഫോൺ കയേ കിട്ടി കഴിഞ്ഞാ ഉമ്മി ഫോൺതാ ഫോൺ കുറച്ച് നേരവെങ്കി കാണൻ കൊടുക്കലൊന്ന് കുറച്ച് കഴിയുമ്പോ ഒടനെ കഴി കഴിക്കാൻ തന്നേക്ക് അല്ലെങ്കി ഞാൻ ചോദിക്കും ചോറ് തരട്ടെ അപ്പ അപ്പം തരട്ടേന്ന് ചോയിക്കുമ്പോ ഒടനെ ചൊ ചോദിക്കുന്നയ എങ്കി തോൺതാ ഫോൺ എന്നല്ല പ തോൺ എങ്കി തോൺതാ ഞാൻ ചോദിക്കു എന്നിട്ട് ഫോൺ ആണോ കറിയായിട്ടും അ പ്പവായിട്ടിക്കെ നിങ്ങള് ഉപയോഗിക്കുന്നെ ഞാൻ എന്നിട്ട് ചോയിക്കും അതിന്റകത്ത് അങ്ങോട്ട് കെടക്കുവ മക്കള് ആഹ് സ്കൂളി പോയി ഇരിക്കുന്ന ഒരി
അപ്പൊ തിന്നണ പോലും അറിയണില്ല പിള്ളര് ഭക്ഷണം എന്ന ഇത്രയും കഴിചെ എന്നറിയണില്ല ആഹ് ഫോൺ മേടിച്ച് കഴിയുമ്പോ നോ എനിക്ക് എനിക്ക് ചോറ് വാരിത്ത അപ്പൊ അടുത്ത ഇനി ഫോൺ കിട്ടുന്ന് ത്ലെ കൊച്ചുങ്ങൾക്ക് പഠിച്ചു വച്ചേക്ക ഇപ്പം
ആഹ് മക്കള് അത് ആഹ് എപ്പഴും വിഷക്കുനെന്ന് പറഞ്ഞ അതുല്ല എഹ് ഇത് കഴിക്ക് എന്ന് പറഞ്ഞു കഴിച്ചു തീർന്ന് കഴിയുമ്പോഴത്തേക്കും ഫോൺ മേടിക്കുമ്പോഴത്തേക്കും പറയും ഉമ്മി എനിക്ക് ഇനി അത് വേണം ഇത് വേണം വിശന്ന് വയർ നറഞ്ഞില്ലാ ഉമ്മി ഒടനെ പറ ചെറുതാണെങ്കിലും മക്കള് പറയുന്ന മൊത്തം അതിന് വേണ്ടിയ ഫോണിന് വേണ്ടി സ്നേഹബന്ധങ്ങളെല്ലാം കുറഞ്ഞു
ഇതാണ് ഇപ്പ ഇന്റർനെറ്റ് മതി ഉം അതിലും സോഷ്യൽ മീഡിയയുടെ ഉപയോഗവും നമ്മുക്കണേല്ലും കൂടുതലാണേ നമ്മളണേലും ഇപ്പ കിട്ടുന്ന സമയം കൊണ്ട് ഒന്നല്ലെങ്കി ഫേസ്ബുക്ക് അല്ലെങ്കി യൂട്യൂബ് അതു അല്ലെങ്കി ഇൻസ്റ്റഗ്രാം ഇങ്ങനെ മാറി മാറി നമ്മള് മാറി മാറി നമ്മുടെ മണിക്കൂഴുകൾ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുവാണല്ലോ
ആഹ് നമ്മളത്
സമയം പോണേ നമ്മളും അറിയില്ല
അത് ശരി അഞ്ച് മിനിറ്റ് എന്ക്ക് ഒരു അഞ്ചു മിനിറ്റത്തേക്ക് താ ആ ഒര അഞ്ച് മിനിറ്റെങ്കി ഒന്ന് അഹ് ഫോൺ കാണാട്ടോ ന്ന് പറഞ്ഞിട്ട് ഫോൺ കാണുമ്പോഴത്തേക്കും മണിക്കൂറുകളോളം അതിൻ്റകത്ത് കിടക്കും
സമയത്ത് നമസ്കരിക്കും അതൊരു ഉള്ളിലൊരു ഭയം ഉള്ളോണ്ട് പിന്നെ ദാ ഇങ്ങനെ കെടക്കും ചില അഹ് ഏഹ് ചെലപ്പം ളുഹ്റ് കയ്യുമ്പൊ അസറ് നമസ്കരിക്കണം ഈ ഫോൺ ഇങ്ങനെ തോണ്ടി തോണ്ടി ഇരിക്കുവല്ലേ നമ്മള് ചെയ്യണേ
ഉം നല്ല രസമാണ് സമയം പോവുന്ന് അറയില്ല
ആ അറിയില്ല അല്ലെ നമ്മള് ടൂറ് ടൂറായിട്ടൊക്കെ ഇറങ്ങി നടക്കണം അപ്പൊ നമ്മള് കൊറെയൊക്കെ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ അങ്ങനെ നമ്മൾ എത്രയും ഉപയോഗിക്കൂലല്ലോ
അത് ശരി സ്ഥലങ്ങളും എല്ലാം കാണും നമ്മളോട് സ്ഥലങ്ങൾ കാണാൻ പറഞ്ഞിട്ടുണ്ടല്ലോ
നമ്മ ഇങ്ങൻത്തൊക്കെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടയിരിക്കും ഇതൊക്കെ നമ്മൾ ദൈവ എന്ന എന്നറിയായിരിക്കല്ലോ
അത് ശരിയാ ആ ആദ്യവേ ആദ്യവേ അതെല്ലാം ഓർത്തിട്ടല്ലേ ആഹ്
ഉം നമ്മള് ഇനി എന്തു നടക്കും ഏത് നടക്കുന്നൊക്കെ നേരത്തെ മുൻകൂട്ടി അറിഞ്ഞച്ചേക്കുവാണല്ലോ അതായിരിക്കും സ്ഥലങ്ങള് കാണാൻ നിങ്ങള് അന് കഴിയ്ണൊക്കെ നമുക്ക് പൈസ മുടക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കൊഴപ്പോല്ലാന്ന്ള്ളേ നമ്മള് പൈസ ചെലവാക്കുന്ന രീതിയിലും
ആഹ്
നമ്മുക്ക് അതിനൊന്നും സമയമില്ല എങ്ങനെ നമ്മളിപ്പോ എങ്ങെ ഇറങ്ങി പോകാണെ ശെരി നമുക്ക് തലവേദ പനിയിയി അതായി ഇതായി പക്ഷെ നമ്മള് പെരക്കകത്തിരുന്ന് ഫോൺ നീക്കുന്നെ ഒരു കുഴപ്പമില്ല നമ്മുക്ക്
ആ അത് ശരിയാ സത്യവാ ആ തലവേദന ഛർദി ക്ഷീണം ആഹ് എനിക്കതെ എനിക്ക് വീട്ടീന്നിറങ്ങിയാണ്ട് ഞാൻ പറയും പുതിയ ഡ്രസ്സ് ഇട്ട് കയിഞാ വീട്ട വീട്ടില്ത്തെ ഡ്രസ് ഇടുന്നതിന് ഒരു പ്രത്യേക ഒരു സുഖ ഇച്ചിരി ലൂസായതും ഒരു പഴക്കോള്ളതാണല്ലോ അപ്പം ഒരു സുഖം ഞാൻ പറയും ഈ പുതിയ ഡ്രസ്സ് ഇട്ട് വെളിയിലോട്ട് ഇറങ്ങിയ ഒരു ക്ഷീണവ അല്ലാതെ വീട്ടിൽ തന്നെ ഇരിക്ക നല്ല സുഖാന്ന് പക്ഷെ എങ്കിലും ഇടയ്ക്ക് ഒരിടവും പോകുന്നില്ല എന്നുള്ള പരാതിയും പറയും
അത എങ്ങനെയാലും പരാതികള് ഇങ്ങനെ കെടക്കോവാണല്ലോ?
ആഹ് നേരാ
പരാതി തീരൂലല്ലോ എപ്പൊഴും പരാതി പ ആണുങ്ങൾ ചിന്തിക്കണെ എന്നാ നമ്മക്കൊന്ന് വീട്ടിയിരുന്ന ആളുകൾ ചിന്തിക്കും നമ്മളൊന്ന്
ആഹ്
പൊറത്ത് പോകാനും
അത് നേരാ അതിവിടെയും പറയും ഇങ്ങന കഴിഞ്ഞ ദിവസം കൊച്ചു പറയുന്നേട്ട് ഞാനെന്നും ഈ വീട്ടി തന്നെയല്ലേ ഞാൻ വീട്ടിൽ ഇരുന്ന് മടു ത് എന്നെ അങ്ങോട്ട് കൊണ്ടോപോ ഇങ്ങോട്ട് കൊണ്ടോവോ എന്നിട്ട് ടൗൺ വരെ കൊണ്ടുപോവുകയും ചെയ്ത് ഫ്രുട്സ് ഒക്കെ ഒക്കെ വാങ്ങാനെന്ന് പറഞ്ഞ് അങ്ങനെ പറയുന്ന കേട്ടപ്പോഴത്തേക്കും ഇരുന്ന് ചിരിക്കുവാ വാപ്പി ഇരുന്ന് ചിരിക്കുവാ ഞാൻ പറഞ്ഞ് അള്ളാ ഇങ്ങനെയൊക്കെ പറയാറായോ ഇത് ഞാൻ പറയേണ്ട ഡയലോഗ് ആണല്ലോടാ അതൊക്കെ ഞാൻ കൊച്ചിനോട് പറയുകയും ചെയ്തു
പോണ്ടിവരും വീട്ടിരിക്കുമ്പോൾ ഉ
ആ എന്നും വീട്ടിൽ അവര് സ്കൂളിലൊക്കെ പോകാനും കളിക്കാൻ പോകാനൊക്കെ അവരർങ്ങുന്നുണ്ടല്ലോ നമ്മള് അതൊന്നും ഇല്ലല്ലോ
അനന്നായിന്നില്ല ശരിയാ
ആഹ നമ്മൾ ഇത് തന്നെ അല്ലേ ഇരിക്കുന്ന വീടിന്റെകത്ത് തന്നെ ഓരോന്നോരോന്ന് ചെയ്തു ചുമ്മാ സമയം കളഞ്ഞും ഒക്കെ
എടക്കട്ടനെ റ്റൂർ റൊക്കെ പോവും
ആഹ് അത് നല്ലതാണ് ഇടക്ക് ടൂറൊക്കെ പോകുൻ
ഹ് പോകാൻ പറയി വണ്ടി കേക്കതെ നമുക്ക് പിന്നെ ബ വണ്ടി കേട്ട നമുക് ഒരു ബോറാ ഓ വീട്ടിലരിക്കാ അവിടെന്നാ ഇരിക്കായിുന്ന ഐയെ ഈ എ സി കിട്ടേ ഇങ്ങനെ പോണതാ അങ്ങന എ സീട്ട പോുമ്പോ ഭയങ്കര വെച്ചി കഴിയുമ്പോ ഒരു ഭയങ്കര മടുപ്പാവും. തല വേദന
ഒരു ബുദ്ധിമുട്ട് ആഹ് ഒരു ബുദ്ധിമുട്ട്.
പി നമുക്ക് ഇഷ്ട ഉള്ള സാനക്കെ മേടിക്ക അയ്ന് പ്രശ് ക്ക മേടിക്ക എനിക്ക്ഷ്ട അപ്പ നമ്മെടെ എല്ലാ ക്ഷീണാം പോകും.
അത് ശെരി ഒരു ചെറീ ഒരു പർച്ചേസിങ്.
ആ അങ്ങെക്കെ ഇഷ്ടസു വണ്ടിത് ഇങ്ങനെ യാത്ര ചെയ്യ ണ എനിക്ക് പയങ്കര മടുപ്പാ.
അതേല്ലെ
ഉം നമുക്ക് നമുക്ക് ഇഷ്ട ഇള്ള സാനം ഉം. ആഹ് ആയിക്കോട്ടാ